ആഹ് കേക്ക്ണ്ടോ? ഉം എന്നാ ഇരിക്കുന്നു വിശേഷം? സുഖം. കാപ്പ്യൊക്കെ കുടിച്ചോ?
ഞാൻ പുട്ട്ണ്ടാക്കി മൊട്ടക്കറിയുണ്ടായിരുന്നു.
ഉം ഇൻക്കു അതെ പുട്ടായിരുന്നു. ഉരുളക്കെഴങ്ങ് കറിയായിരുന്നു.
അതെങ്ങനെ കറി വെച്ചത് ഉരുളകിഴങ്ങറി?
വർത്തരച്ച് ചാറ് വെച്ചു തേങ്ങാ മൂപ്പിച്ച് ഒരുശക്കലം വെച്ചു. ഇന്ന് പെര്ന്നാളൊക്ക്യായതോണ്ട് ഇച്ചിരേ എറ
ഉം അത് ശെരിയാണല്ലോ അപ്പൊ പു ട്ടാണോ ണ്ടാക്ക്യേ വേറൊന്നുണ്ടാക്കില്ല പത്തിരിയൊന്നുല്ല.
ഇല്ല അതൊക്കെ ഈ പിള്ളാരേം മ്പുള്ളോണ്ടാണ് അവളമാരൊക്കായോണ്ട് പാടല്ലേ. രാവിലെ ചെലപ്പോ അതൊന്നും നട ക്കേല അപ്പൊ അതോണ്ട് ഇച്ചിരി പുട്ട്ണ്ടാക്കി ഇച്ചിരി കെഴങ്ങ് കറിയും വെച്ചു. വെഞ്ചോറൊക്കെ വെച്ചു ചോറ് വെച്ചു വെഞ്ചോറ് വെച്ചു ഇച്ചിരെ പയറൊക്കെ എല്ലാം റെഡിയാക്കി പപ്പട ഒക്കെ കാച്ചി പാത്രമൊക്കെ കഴുകി പേരയ്ക്കകം തൂത്തു. ഉം അവർക്ക് കഴിക്കാൻ കൊടുത്തു. അത്യാവശ്യം എല്ലാം ഒന്ന് വട്ടം കൂട്ടി വെച്ചു.
കുഞ്ഞുങ്ങളെ ന്തോരള്ളതാ?
അവള്മ്മാര് മൂത്ത് മൂന്ന് പെമ്പിള്ളേരാക്ണ് എട്ട് വയസ്സ്. നാല് വയ നാല് വയസ്സ്.
ഉം ഓഹ് നല്ല പ്രായോണ്.
ഉം അതോണ്ട് നല്ല ബുദ്ധിമുട്ട്ണ്ട് അപ്പൊ ച്ചവെക്കും സൗണ്ടൊക്കെണ്ടാക്കും.
ഹസ്ബൻഡ്
ഉം ഇവട ട്ത്തെന്നെ വണ്ടി ഓടിക്കുവാ നമ്മടെ അട്ത്തെന്നെ ഓട്ടർഷ ക്ക്യോടിക്കും. ആഹ് ഇന്ന് ലീവെന്ന് പറയാനില്ല പള്ളിയിലൊക്കെ പോണം അങ്ങോട്ടുങ്ങോ ക്കെറങ്ങണം ആരെലൊക്കെ ചെലപ്പോ അങ്ങോട്ടു ഇങ്ങോട്ടും വെരും പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു.
ആഹ് ഇന്ന്പ്പോ വീടുകളിലൊക്കെ റാ ഗസ്റ്റ് വീടുകളിലൊക്കെ നമ്മള് വിസിറ്റ് പോകൂല്ലേ.
ആഹ് അതെ യതെ ഇങ്ങോട്ട് വരും ചെലപ്പം അങ്ങോട്ട് ചെലപ്പം പോവും പിള്ളേര ങ്ങോട്ടോടും പിന്നെ കാലാവസ്ഥ മാറിയതോണ്ട് ചെറിയൊരു ഒരു ഒരു ഒച്ചയടപ്പുണ്ട്.
ഉവ്വാ ഉവ്വാ ഉം മൻസ്സിലായാര്ന്ന്.
ആഹ് അതിന്റെ അപ്പൊ അത്കൊണ്ട് ഞാനിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ങ്ങി ഇച്ചിരി നിക്കുവായിര്ന്ന്.
മഴയ്ണ്ടോ
ആഹ് ഒരു ഒരാഴ്ചായിട്ടൊരു മഴയുണ്ട് ഉച്ച കഴിയുമ്പൊ ഉച്ച കഴിയുമ്പൊ നല്ല മഴയാ
രാവിലെ പകലൊക്കെ വെയിലാണോ
പകല് മൂടി നിന്നിട്ട് ഉച്ച കഴിഞ്ഞങ്ങ് പെയ്യും ചെയ്യും
ഇടിയൊക്കെ ഇണ്ടോ
ഇടിയുണ്ടായിര്ന്നു ആദ്യം ഇപ്പ ഇല്ല ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസായിട്ടില്ല കൊഴപ്പല്ല
ഇവിടെ ഞങ്ങക്ക് രാവിലെ മഴ പെയ്തു എന്നിട്ട് ഇപ്പ അത് കഴിഞ്ഞപ്പൊ ഒരു തെളിച്ച ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് കൊറച്ച് കൊക്കോയൊക്കെ ഉണ്ടായിരുന്നേ
ആഹ്
അതുകൊണ്ടോയി ഇപ്പ ഞാൻ വെയിലത്തേക്ക് ഇട്ടേക്കുവാ
ആഹ് ആ ഞാന് എനിക്ക് അങ്ങനെ ഉണക്കാനും പെറുക്കാനും അങ്ങനെയുള്ള പ പരിപാടിയൊന്നുമില്ല പിന്നെ
ഇല്ല ല്ലേ
ആഹ് ഇല്ല പിന്നെ ആകെ ഉള്ളത് ഇവരുടെ തുണി ഉണങ്ങിയെടുക്കന്നുള്ള പാട് മാത്രേ ഒള്ളൂ
അത് മിഷ്യത്തിലാണോ അലക്കുന്നേ
മിഷീനകത്ത് അലക്കും നല്ല തുണിയൊക്കെ എല്ലാം അലക്കും മെഷീനകത്ത് ഒണങ്ങിയൊക്കെ എടുക്കും എന്നാലും ഇവരുടെ ഇത്രയും തുണികൾ ഉള്ളോണ്ട് അടുപ്പിച്ച് മഴ വരുമ്പം ചെറിയ പാടം ഉണ്ട് പിന്നെ കൊഴൊപ്പ ഇല്ല അങ്ങനെ ഇങ്ങട്ക്കും
ഒത്തിരി സ്ഥലോണ്ടോ
ഇല്ലെന്നാ ഞാൻ താമസിക്കുന്നേട്ത്ത് സ്ഥലം ഒക്കെ കൊറവാ പക്ഷേ എനിക്ക് കുടുംബത്തിൽ ഇങ്ങനെ സ്ഥലവും മേലവും ഏഹ് കപ്പയും ചേനയും ചേമ്പും ഒക്കെ ആയിട്ട് ഉണ്ട് കൊഴപ്പൊ ഇല്ല
എന്താപ്പൊ കൃഷിയുള്ളെ
നമുക്ക് ഏലം
ഏലം വാണോ
ഉം
ഏലം എന്തോരം ഉണ്ട്
ഏലം ഇപ്പൊ രണ്ടേക്കറ ഏലം ഉണ്ട്
അപ്പൊ അത് ആരാ പണിയ്ന്നേ
വീട്ടിൽ പപ്പയൊക്കെ പണിയും പപ്പാ മാത്രേ ഒള്ളൂ
പണിക്കാരില്ല
പണിക്കാര് നമുക്ക് മെയിനായിട്ട് വരുന്ന കവാത്ത് കായെടുപ്പ്
അതില് കായണ്ടോ ഒത്തിരി
ആഹ് മെല്ലേ ഇപ്രാവശ്യം ഒക്കെ ഉം ഈ ഓരോ കാലാവസ്ഥയാണല്ലോ അപ്പോ അത് അനുസരിച്ച് മഴ വരുമ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ആലിപ്പഴം വീഴുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് മഞ്ഞ് കൂടുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് വേനല് വരുമ്പൊ ചൂടിന്റെ ബുദ്ധിമുട്ട് കൊറേക്കെ പിടിക്കും പിഴിഞ്ഞു പോകും
അപ്പോ ന നനയ്ക്ക്നേസം നനക്കല് എങ്ങനെ ആയിരുന്നു
ഓസിറ്റ് വെള്ളം ഒഴിക്കായിരുന്നു അവിടെ നിങ്ങൾക്ക് എന്നേ കൃഷി വരുന്നേ
അത് ഞങ് ക്ക് ഇവിടെ കാപ്പി, കുരുമുളക്, കൊക്കോ, ഏലം ജാതി കൊടംപുളി അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ കൃഷി
ഒത്തിരി ഉണ്ടോ പറമ്പിലൊക്കെ
പറമ്പില് ഞങ്ങൾക്ക് എല്ലാം കൂടി മിക്സിംങ് ഉള്ളൊരു ആഹ് കൃഷി ആണ്
ഉം
പിന്നെ ഏലം വെച്ചേക്കണത് കൊറച്ചൊരു ഭാഗത്തായിട്ടാ അത് കൊക്കോന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോ കൊക്കോന്റെ ഉള്ളിലാവുമ്പോ നമ്മുക്ക് അധികം നനവ് വരുത്തില്ല അവിടെ
ഉം ഉം ഉം ഉം
എപ്പോഴും തണലുണ്ട്
ഓ
പക്ഷേ ഈ തവണ ഒണക്ക് കൂടുതലില്ലായിരുന്നോ
ആഹ് അതെ ഈ പ്രാവശ്യം ചൂട് കൂടുതലാ അപ്പം മഴ വന്നപ്പഴും തണുപ്പും കൂടുതലാ
തണുപ്പും കൂടുതലാ അപ്പോ ഞങ്ങൾക്ക് നനക്കല് ഇച്ചിരി ബുദ്ധിമുട്ടായി പോയത് കൊണ്ട്
ഉം
ആഹ് കുറെയൊക്കെ കരിഞ്ഞു പോയായിരുന്നു പിന്നെ അത് ക്ലിയറായിട്ട് കേറി വന്നു
ഉം
പിന്നെ കായ ഒത്തിരി ആയി വരുന്നില്ല കായ കൊറച്ച് കൊറച്ചാ കായ് വരുന്നൊള്ളൂ എല്ലാത്തിലും കായ് ആയി വന്നിട്ടില്ല
എന്നാലും ഒരു പറയും ഒരു അടുക്കക്ക് എത്ര കിട്ടും
ഞങ്ങൾക്ക് ഒരടുക്കലിന് ഇപ്പ കൂടിയത് ഞങ്ങൾക്ക് പച്ചക്കായ് പതിനാല് കിലോ വരെ വന്നിട്ടൊള്ളൂ
ആഹ് ഒ ഇവിടെ ഒരാള് ഉച്ചവരെ എട്ക്കും പതിനാല് കിലൊക്കാ
ആഹ് അതാ ഞാൻ പറഞ്ഞേ അപ്പ അതനുസരിച്ച് ഏലം വളം ചെയ്യുന്നുണ്ടാവും
ഞാൻ നമ്മുക്ക് വേണം അത് നിങ്ങള അവ്ടെ ഏഹ് ഇതിന്റെ ഇടവഴി ഇട്ടേക്കുന്നുന്ന് പറയുന്ന പോലെ നമ്മുക്ക് ഏലം മാത്രേ ഉള്ളൂ ഇവിടെ കൃഷി വേറെ എന്തൂട്ട്
ആഹ് അതാണ് ഇടക്ക് വേറൊരു കൃഷിയേ ഇല്ല
കൃഷി ചെയ്യാൻ നമ്മുക്ക് പറ്റത്തില്ല കാര്യം എന്തേലുക്കെ സൈഡിലൊക്കെ എവിടെലും മുറ്റത്തോ ഒക്കെ ചാക്കി ഇങ്ങനെയൊക്കെ വല്ല ചേനയും ചേമ്പൂക്ക് കാച്ചിലോ കുരുമുളക് ഇത് കാ കാന്താരി മുളകോ ഒക്കെ വെക്കുന്ന അല്ലാതെ
ഈ ഏലത്തിന്റെ ഇടക്കൽ വേറെ മരങ്ങളൊന്നും ഇല്ല
ഇല്ലില്ല ആകെ ഉള്ളത് രണ്ടോ മൂന്നോ പ്ലാവും മാത്രമേ ഉള്ളൂ അത് ചക്ക ആകുമ്പം ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ചക്കയൊക്കെ ആണേലും പറച്ച് കളയും ഏലത്തിന് ചല്ലി
അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഏലത്തിനന്നരം നനക്കാനുള്ള വെള്ളൊക്കെ കിട്ടിയായിരുന്നോ
ആഹ് അത്യാവശ്യം ആഹ് നനച്ചു അതാ പറഞ്ഞെ ഈ പ്രാവശ്യം ചൂട് കൂടുതലായതുകൊണ്ട് ശകലമൊക്കെ
ഞങ്ങൾക്കെന്ന് വെച്ചാ ഓലിന്ന് വെള്ളം വരുന്നുണ്ട് തോട്ടീന്ന് അപ്പൊ ഞങ്ങള് ഓസ് ഇട്ടേക്കുവാ
ഉം
അപ്പൊ ഈ ഓസിട്ടേക്കുമ്പം എപ്പോഴും വെള്ളം വന്നോണ്ടിരിക്കും വെക്കാൻ പാടില്ല
ഓഹോ ഓ ഓ
അപ്പം അത് ടാങ്കിലേക്ക് നമ്മള് നമ്മള് ഉപയോഗിക്കുന്ന ടാങ്കിലും മേളിലെ ടാങ്കിലും നറഞ്ഞ് ചാടുമ്പോൾ അത് ഓസ് മാറ്റി കുത്തി വേറെ ടാങ്കിലേക്ക് ഇടും പിന്നെ പടതക്കുഴിയിലേക്ക് ഇടും പിന്നെ രണ്ട രണ്ടായിരത്തിന്റെ ടാങ്ക് നറച്ചു വയ്ക്കും അങ്ങനെയൊക്കെയ നമ്മൾ ചെയ്യുന്നെ എന്നിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ച് താഴേക്ക് ഓസ് ഇല നനച്ചുകൊണ്ടിരുന്നു. ഹലോ
ഇതു മെല്ലെ പറഞ്ഞു.
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ?
നമ്മള് വാങ്ങി, കേക്കാം പറഞ്ഞോ പറഞ്ഞോ.
അപ്പൊ ഞങ്ങളുടെ ഏലത്തിന്റെ ഉള്ളിൽ നിന്ന് വെച്ചാൽ. ചക്കയും മാങ്ങയും ഇപ്പൊ മാങ്ങയൊക്കെ ചാടുന്ന സീസൺ ആയതോണ്ട് മാങ്ങയൊക്കെ ചാടി അളിഞ്ഞു കെടുക്കുവാ.
ആഹ്
ഇത് ചക്കയില്ലേ ചക്ക അതിന്റെ ചുവട്ടിൽ ഇല്ല, പക്ഷെ മാങ്ങ. പിന്നെ കൊക്കോ കൊ കൊറെ കാര്യം ഉള്ളിലുള്ളത് കൊണ്ട് അതിന്റെ ഇലയൊക്കെ ചാടി അതിന്റെ ഉള്ളില് എപ്പോഴും ഇല ചാടും.
ആഹ് ആഹ്.
അങ്ങനെയുള്ള സംഭവങ്ങൾ കൊക്കോ നമുക്ക് പിന്നെ വെട്ടിക്കളയാൻ പറ്റത്തില്ല, കാരണം കൊക്കോ. ഒരുമാതിരി കായുണ്ട്.
ആഹ്
അങ്ങനെ വരുമ്പോൾ, ആഹ്.
നമുക്ക് ഇവിടെ കൊക്കോ ഒന്നുമില്ല.
പിന്നെ ജാതിയുണ്ടോ?
ജാതിക്കായും നമുക്കില്ല ജാതിക്ക കൊക്കോ. അങ്ങനെയുള്ള സാധനമൊന്നും നമുക്കില്ല.
കൊടംപുളിയോ?
കൊടപുളി അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒക്കെ പറമ്പിലുള്ള എന്നു അല്ലാതെ നമുക്ക്. കൊടംപുളി ഇല്ല വാളം പുളി ഇല്ല. ഉണ്ട് നമുക്ക് ആഹ് എവിടേലും ഒക്കെ പറമ്പുകളിൽ ഒക്കെ കാ ഉണ്ട്. പക്ഷെ നമ്മുക്കില്ല.
ഓഹ് അങ്ങനെയാ മെയിൻ ആയിട്ട് ഏലമാണ് കൃഷി.
ആഹ് അതെ.
പിന്നെ പച്ചക്കറി കൃഷി എന്നാ.
അത് ഈ ചേനയോ ചേമ്പോ ചീരയോ കാന്താരിയോ. ആഹ് പിന്നെ അതേപോലെ ചാക്കിലൊക്കെ കപ്പ. വെയ്ക്കും പിന്നെ ഏലം. ത്തിന് മരുന്ന് ഇങ്ങനെ അടിക്കുമ്പോ നമുക്ക് കൃഷികളൊക്കെ പാടല്ലേ.
അത് ശരിയാട്ടെ ഏലത്തിന് നല്ല ഡോസ് കൂടിയ മരുന്ന് അടിക്കണ്ടേ.
ഉം
ഞങ്ങള് ചെയ്യണയെന്ന് വെച്ചുണ്ടെങ്കിൽ. വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും പച്ചച്ചാണകം കൂടി കലക്കി വെക്കും പുളിപ്പിക്കും. ആഹ്
ആഹ്
എന്നിട്ട് അതൊരു ഏഴു ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത്. വെള്ളം നേർപ്പിച്ചൊഴിക്കണം ഒരു തുള്ളി കൂ കട്ടി കൂടാൻ പാടില്ല.
ആഹ്
എന്നിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ച്. ഏഹ് ഇപ്പൊ ഒരു ഇരുപത് ലിറ്റർ വെള്ളം ആഹ്. പെയിന്റ് ടിന്നില് ഇരുപത് ലിറ്ററിന്റെ പെയിന്റി ടിന്നില് അത്രയും വെള്ളം എടുക്കായാണെങ്കിൽ ഈ സംഭവം ഒരു കപ്പ ഒഴിക്കാൻ്പോൾ ഒരു ലിറ്ററിൻ്റെ
ഏലത്തിനോ?
അങ്ങനെയല്ല ഈ വെള്ളത്തിലേക്ക്
അല്ല ഈ ഏലത്തിന് ഒഴിക്കുന്ന കാര്യണോ പറയണേ?
ആ ഏലത്തിന് ആ വളം തന്നെ ഒഴിക്കാം നല്ല സൂപ്പർ വളവ മാസത്തില് രണ്ടു പ്രാവശ്യം ഒഴ വച്ചാൽ വേറെ ഒരു വളം നമ്മൾ ചെയ്യണമെന്നില്ല.
ഉം
നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാവും
ഉം
അതെന്താ പറയാൻ കാരണംന്ന് വെച്ചാ ഞാനിവിടെ മുളക് ചെറിയൊരു മുളക് കൃഷി ചെയ്യുന്നുണ്ട്.
ആഹ
അപ്പൊ ആ മെളക് കൃഷിയില് ഞങ്ങള് ഈ വളാണ് ഒഴിക്കുന്നത്.
അപ്പൊ അത് ഭയങ്കര നല്ല വളവാ അത് നമുക്ക് ഒരു ദൂഷ്യങ്ങളും ഇല്ല. നമുക്ക് അത് നല്ലതുവാണ് നമുക്ക് സാധനം കായ് ഫലം കൂടുകയും ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത.
ഉം
അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക്
കുരുമുളകുണ്ടോ?
ആഹ കുരുമുളകുണ്ട്. കാപ്പിയും ഉണ്ട്. ഇപ്പൊ കാപ്പിയുടെ സീസൺ കഴിഞ്ഞല്ലോ.
ഉം
കാപ്പി ഉണ്ടായിർന്ന നിങ്ങക്ക്
നമുക്ക് കാപ്പി കുരുമുളക് കുരുമുളക് പിന്നെ ഇല്ല. കാപ്പി അങ്ങനെയുള്ള ഐറ്റംസ് ഈ മര ഐറ്റംസ് പോലെയുള്ള ഒന്നും. ഏലത്തിനകത്ത് നമ്മള് പിടിപ്പിക്കയേല ഉ ഉ
അത് ഏലം മാത്രമാണ് മെയിൻ കൃഷി.
മെയിൻ കൃഷി ആയാലു മാത്രം
അൗ കാപ്പി നമുക്കുണ്ട് കാ അതാന്ന് പറഞ്ഞ കാപ്പിയുടെ ഉള്ളിൽക്കൂടെക്കെയാണ് ഈ ഏലം വച്ചേക്കുന്നത്. തണല് കിട്ടാൻ വേണ്ടി
ഉം
അപ്പ അതി നനവ് വരില്ല പക്ഷേ എപ്പോഴും ഇങ്ങനെ എല ചാടി വൃത്തികേട ആവും
ഉം
അപ്പ അങ്ങനൊരു വെ വ്യത്യാസമുണ്ട് കൊക്കോന്റെ ഉള്ളിലാണ് കൂടുതൽ ഏലം കൊക്കോയാണ് മെയിന ആയിട്ട് നമുക്ക് കുറച്ചുണ്ട്.
ഉം ഉ ഉ
അപ്പൊ അത് വെട്ടിക്കളയാന്ന് വെച്ചപ്പളോ ഈ തവണ കായ് കൂടുതലായി.
ഉം
എന്നാ ശരിയെന്നാ ഓക്കേ ഓക്കേ
ഓക്കെ ആയിക്കോട്ടെ